നി എന്താ പാട് ഞാനിങ്ങനെ പുറത്തിറങ്ങിയതെന്നു വെറതൊന്നു നങ്ങെനെ കറ്റു കൊള്ളാ തിരി കരിതീട്ട്
അ ആഹ് ഞാൻങ്ങനെ വീട്ടിലിരിക്കുവായിരുന്നു വാപ്പാനൊടൊക്കെ സംസാരിച്ച് എനിക്ക് ഇതിപ്പോഴാ ഫ്രീ ആയത് എന്ത് പറയാന ഞാൻ ഇപ്പൊ കുറച്ചായിട്ട് പണിക്കോണില്ല അപ്പോ വാപ്പ അയിനെപ്പറ്റി ക്ലാസ് എടക്കെന്നു ഇജ്ജെന്താ പോകാത്തെ ഇത്ര വയസ്സായിലെ അക്കൊന്ന് പണിക്ക് പോയിക്കൂടെ ചൂടാകൊന്നല്ല കാരണം കുറച്ചൊരു രണ്ട് മൂന്ന് മാസായിട്ട് ഞാൻ വർക്കിന് പറ്റില്ല കാരണം വീട്ടില് കുറച്ച് ആവശ്യ പണി ഉണ്ടായിരുന്നു പിന്നെ എന്റെ സിസ് ട്ടറ് പ്രസവിച്ചു അയിൻ്റെ കുറേ ബിസിയാണ് പാപ്പാ എന്നോട് പറഞ്ഞതായിരുന്നു കുറച്ച് രണ്ടു മാസത്തിന് വർക്കിന് പോവണ്ട ഞാ ബാൻഗൂർ വർക്ക് ചെയ്യായിരുന്നു അപ്പോ പോപ്പോ കുറച്ചെ രൊന്നു ഫ്രീ ആയിട്ടിരിക്ക് കുറച്ച് പണിയ്ണ്ട് വീട്ടില് കുറച്ച് കാര്യങ്ങളെ അത് കഴിഞ്ഞ് ഇപ്പോ ജോ വർക്കിനൊക്കെ പോവാന്ന് പറഞ്ഞ് ഇപ്പങ്ങനിരുന്നതാ വാപ്പപ്പോ ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു നമ്മള് വർക്കൊക്കെ കയിഞ്ഞു പിന്നെ നല്ലൊരു ജോബ് നോക്കിയന്ന് അങ്ങനെ ഇങ്ങനെ സംസാരിക്കും കാരണം ഞാനു ഉപ്പിന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട്സിന്റെറെ പേസ്സക്കൊയാ കാരണം നന്നായിട്ട് സംസാരിക്കു അങ്ങോട്ടു ഇങ്ങോട്ടു എന്താ അൻ്റെ പാട് അൻ്റെ അവ
അത് ശരി ഈ ഇന്റെ നേര മറിച്ച് നമ്മളങ്ങനെ കൂടുതൽ സംസാരിക്കാറൊന്നല്ല എപ്പോലൊക്കെ ഫുഡ് കഴക്കാനൊക്കെ ഇരി ക്കുമ്പോ അല്ലെ ഞാൻ കൂടുതലും അതികം പുറത്തായിരിക്കും അല്ലെങ്കി ഞാ ജോലി ചെയണ സ്ഥലത്തേക്ക അ ലാംഗവജ് ട്രൈനർ ആട്ടൊക്ക ഒരു ക്യാമ്പസിലിങ്ങനെ ജോലി ചെയ്യാ അതൊണ്ടിങ്ങനെ പക്ഷെ എന്നാലും നമ്മ ജോലിക്കാരനാണെന്നുണ്ടെങ്കിലും വീട്ടിലൊക്കെ വന്ന കഴിഞ്ഞാല് ഇവിന്ന് ഇപ്പ പൈസ കൊടുക്കാൻ ആക്കല്ലോ ഒക്കെപ്പന്നെ കൊടുക്കും പിന്നെ അതേപലെ തന്നെ അന്റെ അടു പൈസ ഇല്ലാുണ്ടെങ്ക പറഞ്ഞ അത് അവരുടൊ ഒരു സ്നേഹ സംഭാഷണം എ പറ അത്രായിരിക്കും പിന്നെ ഇത് പറഞ്ഞ പോലെ തന്നെ കൂടുതല നമ്മൾ അങ്ങനെ സംസാരിക്കാൊന്നുമില്ല എന്നാലും സംസാരിക്കുന്ന സമയത്ത് കാര്യമായിട്ട് ഇപ്പാന്റെ ഓരോ സ്വപ്നങ്ങളെ നമ്മള് ഷർ ചെയ്യ കാരഞാൻന്റെ വീട്ടില മൂാ അൺുട്ട എന്റെേ മൂന്നെങ്ങമാരാണ് അടുടെ ഒരു അനിയർണ്ടോൻ ഡിഗ്ര സെക്കൻഡ ഇയർണ് അപ്പൊ ഒരു മൂത്ത മകന്ന എന്നുള്ള നിൽക്കാന്റെ ഒരുപാട് സ്വപ്നങ്ങൾങ്ങനെ പറയാം നമു അതിക്കണം നമുക്ക് കാരണം ണം വീട് മേലക്കെടുക്കണംഏ എന്താ പറയൊക്കെ കല്യാണങ്ങൾ ഉച്ചാറാക്കണം അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളെ റിയ അധികം ഉപദേശങ്ങളൊക്കെ കുറവായിരിനും ഓക്കെ പിന്നെ ചെറുപ്പത്തിലേക്കണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ട് ചീത്ത ഒരുപാട് ചീത്തുകൾ ചില വിഷയങ്ങക്കെ കിട്ടും കിട്ടാറുണ്ട പക്ഷെ ഞാാനിങ്ങനെ വാലിക്ക അതൊക്കെ അങ്ങനെ ഒരു ഉപദേശത്തിന്റെ ഒരു സ്നേഹത്തിന്റെ രീതിയിലുള്ള ഒരു മാർഗ്ഗമാണെന്നാണ് ഞാൻ കരുതുന്നത്
സത്യമായിട്ട സത്യമായി ഞാാന് നോക്കുമ്പോ എനിക്കും ഞങ്ങ ഇപ്പോ നല്ല രീതിക്കണ പണ്ട് ഞങ്ങ ഞൻ ഈ പഠിക്കുന്ന ടൈമിലൊക്കെ എനിക്ക് നായിട്ടാ കിട്ടിയിട്ടുണ്ട് കാരണം ഈ സ്കൂ കാലഘട്ടത്തില നിൊക്കെ നമു ഈ സ്കൂള് മാർ പറഞ്ഞാലൊക്കെ എനിക്ക് വാപ്പസില ഒന്ന് പോലരാതലയിച്ചിട്ടുണ്ട് മാർക്ക് കുറഞ്ഞനെ ഞാ ഒന്നും സ്കൂളും മീറ്റിങ്ങിന് വരത്തില്ല ജ ഒറ്റക്ക് പോയിക്കോ എന്ത് പഠിക്കണ കാലത്ത് പഠണം അല്ലാെങ്ങനെ നടന്നും കാര്ം കട്ടൂില്ല വലുതായി കഴിഞ്ഞാ അങ്ങന അങ്ങനെെ വാ അന്നും നമ്മള ഈ ചെവിിക കൊണ്ടില്ലേ കാര്യങ്ങളൊക്കെ പക്ഷെ ഈ ടൈമിൽാവക അെ തിങ്ങീത് പോവാ നമ്മള് നല്ല കാര്യത്തിന് വേണ്ടിട്ടായിരുന്നു അവര് ചെയ്തത് നമ്മളൊക്കെ അന്ന് തിങ്ക് ചെയ്യും അയ്യ അവക്ക് നമ്മളരു സ്നേഹ അതുകൊണ്ടരിക്ക നളങ്ങനെ തല്ണം നമ്മ നന്നാവായി നമ്മളെ എങ്ങനെ തല് നമ്മ ങ്ങളല്ലെ നമ്മ പണ്ട് തിങ് ചെയ് പോയിട്ടുണ്ടാവും വീട്ടിനന്നക്കെ ഇറങ്ങിപ്പോ നമക്ക് വാാനേ വേണ്ട അൊക്കെ നമ്മള് കൊേ തിങ്ങല്ല പക്ഷെ ഈ കാലഘട്ടത്തില്ൽ നമുക്ക് എനിക്ക് കൊറെേ കാലങ്ങളൊക്കെ തിങ്ക് ചെയ്തപ്പോ എനിക്ക് മനസിലായത് വ ന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മള് നല്ല കാര്യത്തിനായിയിരുന്നു ഒരു വായപ്പാന്റെ കടമ വായപ്പ് പൂർത്തീകരിക്കുംന്ന് നമ്മുടെ അടുത്ത് അല്ലാതെ നമ്മള ഒരിക്കലും ഒരു നല്ല ആളാവാതിരിക്കാൻ വേണ്ടി ചെയ്യുവായില്ല നമ്മളൊരു നല്ല മനുഷ്യനാകാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊ നമ്മില്ല കാരണം നമ്മള് നമ്മള ജീവിതത്തിൽ നമ്മ അമ്മയെ കൊറെ പൊക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമ്മളുടെ ബാപ്പയെ അധികാലം പൊക്കി പറഞ്ഞിട്ടില്ല കാരണം നമ്മൾ ഈ നമുക്കൊരു ഈ ശരീരംമക്ക ഉണ്ടാവുന്നുണ്ടെങ്കിൽത് നമ്മള് വാപ്പാലം ഉണ്ടായതാണ് നമ്മളെ വാപ്പ പണിക്കൂർ നമ്മള് അത്രയും പൊന്നലും നോക്കിയത് കൊണ്ട് മാത്രം നമ്മള് ഇപ്പൊ ഈ കാലത്ത് ഇങ്ങനെൊ ഒരു നല്ല രീതിയിൽ നടക്കണ തന്നെ നമ്മള ഒരിക്കൽ പോലും നമ്മെ വാപ്പ ഒരിക്കൽ പോലും നമ്മുടെ ഉമ്മയെ എങ്ങനെ ഒരിക്കൽ പോലും ഉമ്മയുടെ കറിൻന്റെ അടിൽ സ്വർഗ്ഗംന്ന് പറയാറില്ല അതേപോലെ വാപ്പാട എവിടെയങ്ക എല്ലായിടത്തും ചോക്കാൻ നമു പറയേണ്ട കാര്യ കാരണം നമ്മ ഈ ഒരുാഗത്തെത്തണണ്ടെിൽ നമ്മ വാപ്പ കുറ ഘടനോലം ചെയ്തിട്ടുണ്ട് എന്താണ്ട് അഭിപ്രായം
അതെ അതെ അതെ അതെത് പാപ്പ കുറൊക്കെ ഞൻങ്ങ ചിലോ പാപ്പ കിങ് മേക്കറാണുള്ള അതത് നമുക്ക് പല രീതിയിലുള്ള ഭയങ്കര സ്നേഹത്തോടുള്ള ഒരു ബോണ്ടമാരുടെ കൂടെണ്ട് എന്ന്ച്ച പതി ആൾക്കാക്ക് ചപ്പോ ഇപ്പാന്റെ ഇപ്പാന്റെ കൂടെ ഉണ്ടായിക്കോളണംെന്നില്ല പല യുവാ ക്ക ഓപ്പ ആായി് സംസാരിക്ക ചില വിയങ്ങൾ ഷെയർ ചെയ്യാനെ ഭയര മാട്ടിയരിക്കും പെ അപ്പോഴും ഓന്റെ ജീവിതത്തിലൽ ഒരു കിങ് മേക്കർ ആയിട്ട് വർദ്ധിച്ചിുള്ളരാള ആായിരിക്കും ഇപ്പ ഇപ്പാ എന്ന് പറഞ്ഞുന്നത് പിന്നന്റെ ഒരു ഇത് നോക്കുകണങ്ക ഞാ നേരത്തെ പറഞ്ഞക്ക് പെങ്ങമാരൊക്കെ ഉണ്ട് അപ്പ പെങ്ങന്മാര് കല്യാണത്തി ഇപ്പൊ കൊറേ കാലം കൾഫി അപ്പൊ നമ്മക്ക് വേണ്ടിട്ട കഠിനാധ്വാനം ചെയ്തുകൊണ്ട് എന്തായ എനി ഇപ്പോഴ ഓമ്മക്ക് ചെുപ്പ കാലത്ത്ക്ക ഇപ്പ എന്റെ മാസീസ് ഡയലോഗ് എന്ന് എനിപ്പ മനസിലാവ കുറ മനസിലാവുള്ള ഡയലോഗ കാര അതായത് ഓരോന്നിന അതിന്റേതായിട്ടുള്ള സയങ്ങളണ്ട്പ്പൊ ഇനി നമ്മ അതിന് വേണ്ടീട്ട് കഷ്ടപ്പെട്ട്ഠ പഠിക്കുന്ന സയത്ത് തന്നെ പഠ ജോലിയ സയത്ത്ന്ന ജോലിയാണ് അത് അതാണ് പറയാനുള്ളത് അപ്പൊ ഒരാൾക്കാർക്ക് എന്താ പറയാ ഇപ്പാനോട് അങ്ങനത്തെ ഒരു രീതിയിലുള്ള ബന്ധം ഉണ്ടായിട്ടില്ലന്ന് പറ അതൊരു എന്താ പറയയാ ഒരു കൈന്ഡ് ഓഫ് സ്നേഹത്തിന്റെ ഒരു വഴിയാണ്
സത്യം സത്യം സത്യം സത്യം ഇതെ പോല ഒരു ദിവസം ഇത് പറഞ്ഞപ്പോ എനിക്ക് വേറെ കാര്യ ഓർമ വന്നേ നമ്മള് നമ്മള് ഉമ്മമാരെ നമ്മളോട് എങ്ങനെ സ്നേഹിക്ക നമ്മളെ പുറ കാണിച്ച് തന്ന് സ്നേഹിക്കും മീൻസ് എല്ലാം പുറത്ത് കാണിച്ച സ്നേഹിക്കുക കാരണം നമ്മളെ ചിരിച്ച് സംസാരിക്കും തല്ലും കാര്യങ്ങളൊക്കെ മുഖത്ത് നോക്കി പറയും ചിരിച്ചു കൊണ്ട് പറയും പക്ഷെ നമ്മളെ വാപ്പ മാര് അങ്ങനെ ചെയ്യ നമ്മളെ വാപ്പ മാര അധികം നമ്മളട് ചിരിച്ച് സംസാരിക്കൂ ല എന്താ കാര്യമായാലും സീരിയസ് ആയിട്ട് പറയു പിന്നെ നമ്മളെ അടുത്ത് ക്യാഷ്ക്ക ഒന്നും ഇല്ലന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മോട് ചോദാതെ നമ്മളെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരും അല്ലങ്കിൽ ഉമ്മച്ചിടെ കയ്യിൽ കൊടുക്കും ഇത് അവന് കൊടുത്തോ നമ്മളത് ടൂർ പോകുമ്പോ നമ്മെള് ഒരിക്കലും വാപ്പാടെ മുനിൽ പോയി ചോദിക്കുല കാരണം ഉമ്മച്ചിനോട് പോയി പറയും ഉമ്മ ഇങ്ങണെ ടൂർ പോണം സ്കൂളിൽ നിന്ന് അപ്പോൾ ക്യാഷ് വേണ്ടി വരും എന്ന് പറയും ഉമ്മ പറയും ഞാൻ വാങ്ങിച്ച് തരൂലാ ഇന്റടുത്ത് വാപ്പ ചോയിച്ചു ഇമ്മ ഇമ്മ കാലു പിടിച്ച് വാപ്പയോട് ചോദിച്ചി നമ്മ വാപ്പനി ചോദിച്ച നമക്ക് പേടി എന്നക്കെ പറയും പക്ഷെ വാപ്പ ആ സമയത്ത് പറയും എന്തിന് ടൂറ് ടൂറിന്ന് പോകണ്ട ഈകാലത്ത്ന്ന് ടൂർ പഠിക്കണാലത്ത് പഠിക്കാ അല്ലാതെ ടൂർ പോയി തെണ്ടി നടക്കല്ലേ വേണ്ട പക്ഷെ നമ്മു അപ്പാ സമയത്ത് നല്ല സങ്കടപ്പ വരും പക്ഷെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആക്കാരം ഉമ്മച്ചി നമുക്ക് ടൂറിന്റെ പൈസ തന്ന് വാപ്പ പോക്കോന്നക്കെ പറഞ്ഞി് പൈസ തന്നൊക്കെ പറഞ് കാരണം നമ്മുടെ വാപ്പാന്റെ വാല്യൂ നമ്മള് ഒരിക്ക നമുക്ക് സമയത്ത് നുക്ക്പ്പാ വാപ്പാന്റെ ഒരിക്കലും അധികരിം തോന്നയില്ല പക്ഷെ ഈ കാലത്ത് നമ്മ അങ്ങത്തെ വാപ്പാനത്തെ കാലത്ത് നമ്മളെ വാപ്പുന്ന ഇത്രക്കും വലിയരു മനസ്സ് നമ്മ ഇരിക്കുന്നു തിങ്ക് ചെയുക നല്ലൊരു കാര്യമാണ് വാപ്പ പറഞാ അത്ര ഒരു വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മുടെ ലൈഫ് നമുക്ക് ഇപ്പോഴാ സത്യമായിട്ടും
കണക്ട് ആയി അതായത് നമ്മള് പൈസന്റെ ഒക്കെ ആവശ്യ രുമ്പോ ചെറു സയൊക്കെ ചെപ്പോ ഫ്രണ്ട്സിന്റെ കൂടെ പുറത്ത് പേവ നമ്മ നൈസായിട്ട് അങ്ങന പോകണെന്നുണ്ടെങ്കിൽ അല്ലെങ്കില് സ്കൂളിൽന്നക്കെ ഓഫീഷ്യ ടൂർ പോണമെന്നുണ്ടെങ്കിൽ നമ്മ നേരിട്ട് ഉപ്പാനോട് പറയാൻ മടി ആയിരിക്കും നമ്മള് ഉമ്മന്റെ അടുത്ത് പറയും ഉമ്മാ ഉമ്മാ നിങ്ങൾ ചോദിക്കെ ഇപ്പാനോട് ചോദിക്കെ ഇപ്പാനോട് പൈസ തരുമോ പൈസ തരുമോ എന്ന് പിറ്റേ ദിവസം റെഡി ആക്കി തന്നിട്ടുണ്ട് ണ്ട് ഇജ് പറഞ്ഞ പോലെ തന്നെ എന്താ പറയാ നമ്മളോട് ബയങ്ക ഉമമാന്റെയില ഏറെ അല്ലെങ്കിൽ ഉ ഉമ്മയോട് നമ്മോട് സ്നേഹമുള്ള ആൺകൂട്ടിയാണ് ഇപ്പാ എന്നുള്ളത് പക്ഷേ അത് പ്രകടിപ്പിക്കുന്നത് പല ഇപ്പോഴും പല പിതാക്കന്മാരും അതിൽ ഫെയിൽ ആയി പോകണുന്നു പരാജയപ്പെട്ട് പോകുന്നു പക്ഷെ അവരുടെ ഉള്ളില് വലിയൊരു സ്നേഹത്തിന്റെ ഒരു കൂമ്പാരം തന്നെ ഉണ്ടാവും അത് അതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പഴത്തെ എന്താ പറയ യൂത്തിന്റെ ഇടയിൽ അങ്ങനത്തെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോ സിനിമ മേഖലയിലാണെങ്കിൽ ചർ ച്ച വേതികളിലണെന്നുണ്ടെിലൊക്കെ അതുമായി ബന്ധപ്പെട്ട് പല ചർച്ചുകളും പ്രകടനങ്ങളും ഒക്കെ നടക്കാറുണ്ട് ഇപ്പ മറ്റേ ഇപ്പഴത്തെ ഒരു സിനിമ ഇറങ്ങില്ലേ വാഴന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അയിനൊക്കെ അങ്ങനെ ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട ആശയങ്ങളും സന്ദേശങ്ങളും പുതിയ കമ്മ്യൂണിറ്റിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ യൂത്തിലുള്ള ആളുകൾക്ക് യുവാക്കൾക്കായിട്ട് കുട്ടികൾക്കായിട്ട് ഓൽക്ക് ഒക്കെ അറിയാം എന്താണ് വസ്തു എന്നുള്ളത് മകനോട് സ്നേഹം ഉണ്ട് അതൊക്കെ മനസിലാക്കിട്ട് ഓല് നിക്ക എന്നുള്ളതാണ് അതിൻന്റെ ഒരു ശരിയായ രീതിന്ന് പറയത് അല്ലാതെ എല്ലാത്തിനോടും ഇപ്പൊ ചൂടാകുമ്പോ അങ്ങട്ട് ചൂടായി റിയാക്ട് ചെയ്യാ എന്നുള്ളതന്നും അതിന്റെ ശരിയായ വശല്ല കാരണം ഇപ്പ ഇള്ളപ്പോള ഇപ്പാന്റെ വില മനസ്സിലൂ ഇപ്പ പോയി കഴിഞ്ഞാല് ഇപ്പ ഇപ്പ ഇണ്ടാുമ്പ ഇപ്പാന്റെ വില മനസിലാകും ഇപ്പ പോയി കഴിഞ്ഞാലാണ് ഇപ്പാന്റെ വിലമനസിലാകുക ഓക്കെ നമുക്ക് എന്താ പറയാ നമ്മള് അപ്പൊ അപ്പൊ നമ്മുക്ക് തോന്നും എനിക്ക് ഉപ്പാനോടുള്ള സ്നേഹം കൃത്യമായി് പ്രകടിപ്പിക്കുന്ന പല വിഷയങ്ങൾ ഇപ്പാനോട് തുറന്ന് സംസാരി ഉമ്മയോളം എനിക്കും ഉം ഇപ്പാനോടും സംസാരിക്കുകയരുന്നു എന്നുള്ളതൊക്കെ അപ്പൊ ഇപ്പൊ ഇതന്നെ ഇന്റെ ഫ്രൻസിലൊക്കെ ചില ഇ ഇപ്പരൊക്കെ മരണപെട്ട് പോയിട്ടുള്ള ചില ആൾക്കാരൊക്കെ അവിടെ ഒരു ഒരു ദുഃഖ സാന്ദ്രമായിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന സമയത്തൊക്കെ നമ്മള് സംസാരിച്ച് റെഡിയാക്കണ്ട വിഷയക്ക വന്ന്ട്ട്ണ്ട് അപ്പോ അവരൊക്കെ ഇങ്ങൻത്തെ ഒരുനഭവങ്ങൾെ ഷെയറ് ചെയ്തീന്. ഏ അപ്പൊ നമ്മളൊക്കെ ഇപ്പൊ ഇന്റെ വിഷ അന്റെ വിഷയത്തിനാണ് ഇപ്പ ഒള്ളോട്ത്തോളം കാലം ഇപ്പാനോട് നല്ല രീതിയിൽ പെരുമാറുക ഇപ്പ റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പ നമ്മളൊക്കെ ആണുങ്ങൾ ആണുങ്ങളെ സ്ത്രോൺ എന്നൊക്കെ പറഞ്ഞാല് പെട്ടെന്ന് റിയാക്ട് ചെയ്യല്ലിയിരിക്കും അധികവും. ക്ഷമിക്ക ക്ഷമിക്കാ എന്നുള്ള പറയാണെങ്കി വെച്ചാല് സമയത്ത് നമ്മളെ കൈയ്യിന്ന് പോകും ഓക്കെ അപ്പൊ അത് അപ്പ അതൊക്കെയാണ് സിറ്റുവേഷൻ വരുമ്പേ നമ്മള് അങ്ങിട്ട് പ്രരി പ്രതികരിക്കാൻനുള്ളതല്ല അതിന് കൃത്യമായ രീതിയിൽ നല്ല രീതിയിൽ മാന്യമായ രീതിയിൽ അതിനെ ഡീല് ചെയ്യ്തിട്ട് നമ്മള് ഒന്ന് തലതാഴ്ത്തി കൊടുക്ക രണ്ടാളും പൊങ്ങണന്ന് വിജാരിച്ച പിന്നെ പരസ്പര വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ആണ്.
അതെ ഞാൻ ഇടക്ക്ടക്ക് ഇങ്ങനെ തിൻങ്ക് ചെയ്തു നീ ഇപ്പൊ നേരത്തെ പറഞ്ഞോലെ ഈ വാപ്പ ഇല്ലാത്ത ആൾക്കാരെ പറ്റി. കാരണം അവരക്കെ പറ്റി തിങ്ക് ചെയ്യുമ്പോ നമുക്ക് ഭയങ്കര സങ്കടാണ്. കാരണം നമുക്ക് ഒരു കൊറവും വരുത്താതെ നമ്മളെ വാപ്പമാര് നോക്കുമ്പോ. ഒരു ഭാഗത്ത് ആ ഒരു വാപ്പമാരില്ലാതെ നമ്മള് ബാക്കിള്ളവര് വാപ്പാന്റെ കൂടെ നടന്ന് പോണത് - അവരെങ്ങനെ ശ്രദ്ധിച്ച് നോക്കിട്ട് അവര് സങ്കടപെട്ണ കാണുമ്പോ നമുക്കു ഉള്ളിലൊരു ബേജാറാണ് കാരണം നമ്മളൊന്ന് ജസ്സ് വെറുതെ ഒന്ന് തിൻക് ചെയ്ത് നോക്ക്ക നമ്മള് വാപ്പല്ലാതെങ്കിൽ നമുക്ക് എന്തായിരിക്കും ഇപ്പഴത്തെ അവസ്ഥ നമുക്ക് എന്തൊക്കെ വാങ്ങിച്ചു തന്നീരുന്നതാ നമ്മളെ വാപ്പ. നമ്മളൊരു ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ക്ക്ട്ടണം പുതു പുത്തൻ ഡ്രസ്സുകളും നമുക്ക് നല്ലൊരു നമ്മക്ക് പടുത്തത്തിനുള്ള ചെലവ്. നമുക്ക് വേണ്ട ഫുഡ്‌ന് ഫുഡ് നമു വേണ്ട വണ്ടി വണ്ടി വാങ്ങിച്ചു തരും നമുക്കൊരു മുടി വെട്ടണെങ്കിപോലും വാപച്ചിനോട്‌ വാപ്പാനോട്‌ ചോയ്ക്കണം പക്ഷേ വാ ഇപ്പ ഇല്ലാത്തൊരവസ്ഥ കൊച്ചങ്ങളൊക്കെ വളർന്ന് തിങ്ക് ചെയ്ത് നോക്കുമ്പോൾ അവർക്കൊരു ഒരു വാ വാപ്പാന്റെ കൂടെ ചുറ്റാ പോകുമ്പോൾ ഒരു ആഗഹം അവർ . ണ്ട അതെപ്പോലെ നല്ലൊരു ഫുഡ് അവരെ ഉമ്മ അവരെ അത്രയും കഷ്ട്ടപ്പെട്ട നോകുന്നുണ്ടാവ കാരണം. അവര് അവ ഒരുമാനെ എടക്കടുക്ക് നോക്കി. പറഞ്ഞിട്ടുണ്ടാവും ഉമ്മച്ചി വാപ്പയില്ലാത്തൊരവസ്ഥ ഭയങ്കര കഠിനമാണ് ഉമ്മ കാരണം അത്രയും വെഷ ഓളെ മര്യാസംഭവം കാരണം ഇന്റെ ഒരു ഫ്രണ്ടിന്റെ വാപ്പയില്ലാത്ത അവസ്ഥ അവനൻ പറയും - ഭയങ്കര സങ്കടം പോലെ എന്നോട് പറഞ്ഞിട്ടിണ്ട്. അതൊക്കെ നമ്മക്ക് കേൾക്ക്പോ അത്രയും സങ്കടാണ് കാരണം അന്നൊരു ദിവസം എന്റെ ഒരു ഫ്രണ്ട് ഇതേ മാരി സംസാരിച്ചപ്പോ- അന്ന് രാത്രി ഫസ്റ്റ് ഓടി കെട്ടിപിടിച്ചു കരഞ്ഞു എന്റെ പാപ്പ അ ത്രി കെട്ടിപിടിച്ചു കരഞ്ഞ അവസ്ഥ എനിക്ക് ഒരു ദിവസോം ഉണ്ടായിട്ടുണ്ട്. കാരണം അന്നൊക്കെ അപ്പോഴേക്കെ എടക്ക് എടക്കു അങ്ങനത്തെ ഒക്കെ ഒരു ദിവസം വരുമ്പം തിങ്ക് ചെയ്ത് നോക്കും വാപ്പാന്ന് പറഞ്ഞ- അത്രയും ഒരു നയൻ വൺ സിക്സ് ആളാണെന്നൊക്കെ നമുക്ക് അപ്പോഴേ തിങ്ക് ചെയ്ത് പോകാം കാരണം-
അത്
ഈ നീ പറഞ്ഞപോലെ ഈ കണ്ണില്ലാത്തവനെ കണ്ണില്ലാത്തവന് കണ്ണില്ലാത്തവനാണ് - എല്ലാരുംയെന്ന് പറഞ്ഞട്ടില്ലേ അതേപോലെയാണ്- വാപ്പയില്ലാതെ ഇരുന്നാലേ നമുക്ക് അതിന്റെ വാല്യൂ അറിയതൊള്ളൂ സത്യം പറഞ്ഞാൽ അത്രയും- നല്ലൊരു വ്യക്തിയാണ് കാരണം- നമ്മുടെ വീടിന്റെ കാവലാൾ എന്നാ നമ്മള് വാപ്പാനെ മെയിനാ ആയിട്ട് പറയുന്നത് കാരണം നമ്മുടെ വീടിന്റെ തണലൊക്കെ നൽകുന്ന മെയിൻ ഒരു വ്യക്തിയാ നമ്മുടെ കാരണം അതൊക്കെ പറയുമ്പോ പറഞ്ഞ ഒരിക്കൽ പോലും- നമ്മള് ഉമ്മയെ മാത്രം- പറഞ്ഞിട്ട് കാര്യം ഇല്ല കാരണം ഉമ്മയെ നമ്മൾ പൊക്കി പറയണം വെലുതാക്കി പറയണം കാരണം നമ്മളെ പെറ്റുമ്മയാണ് അങ്ങനെ ഞാൻ പറഞ്ഞെത്- ഉമ്മയുടെ ആ ഒപ്പം വെക്കാൻ പറ്റയെ മെയിനായുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ വാപ്പ എന്ന് പറയത്.
അതെ അതെ തീർച്ചയായിട്ടും പിന്നെ ഈ ഒരു കൂട്ടത്തിൽ നമ്മള് ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയാണ് അതായത്. വാപ്പ ഇണ്ടായിട്ടും ഉപ്പ ഇണ്ടായിട്ടും- ഇപ്പ ഇല്ലാതെ ഫീൽ ചെയ്യുന്ന കൊറച്ച് ആൾക്കാര് ഇണ്ട് ഫോർ എക്സാമ്പിള് - അപ്പ നമ്മളൊക്കെ ചെറുപ്പത്തില് എന്ന് പറഞ്ഞാ ഞാൻ പറഞ്ഞു എനിക്ക ഒരുപാട് പെങ്ങാൻമാർയുള്ളൊണ്ട് എന്റെ ഉപ്പ ഒരുപാട്കാലം ഗൾഫിലാർന്നു ഓക്കേ അപ്പൊ - നമ്മുടെ നമ്മുടെ സന്തോഷതിന് നമ്മുടെ സ്കൂളിന്റെ വിദ്യാഭ്യാസതിന്ന് നമ്മള് ഒരു നേരം- നമ്മളെ മൊതല് പുഞ്ചിരി കാണാൻ വേണ്ടിയിട്ട്- അത് കാണാതെ കാണാൻ വേണ്ടീട്ട് അവിടെ പൊരിവെയിലത്ത് വർക്ക് ചെയ്യുന്ന ഒരുപാട് പിതാക്കന്മാരുണ്ട് അവരുടെയൊക്കെ കുട്ടി - കുട്ടികളെ കുറിച്ച് ആലോചിച്ചു നോക്ക് അവരുടെ ഭാര്യമാരെ കുറി ആലോചിച്ചു നോക്കി ഭാര്യമാക്ക് കുട്ടികൾക്ക് എന്നൊക്കെ പറഞ്ഞാല് നമ്മള് സമീപത്തുണ്ടാവും ആ പിതാക്കന്മാര് സമീപത്തുണ്ടാവും അവരെ സമീപ്യ ആയിരിക്കും അവർ അവർക്കൊക്കെ മെയിൻ പക്ഷെ വർഷങ്ങളോളം നാലോ അഞ്ചോ വർഷോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് വർഷക്കെ ഗൾഫിൽ നിന്നിട്ട് ചെലപ്പോ ഇരുപത് ദിവസത്തിനോ അല്ലെങ്കിൽ ഒരു മാസത്തിനോ ഒക്കെ നാട്ടിലേക്ക് വരുന്ന പിന്നെ തിരിച്ചു പോകണം അപ്പൊ അവരുടെക്കെ മക്കളുടെ ഭാ ഗം ചിന്തിച്ചു നോക്കുമ്പോ മക്കൾക്ക് ഭയങ്കര ജോളി ലൈഫ് ആയിരിക്കും ഭയങ്കര സന്തോഷത്തോടുള്ള ചെലപ്പോ ആർഭാ ആർഭാടത്തോടുള്ളക്കെ ജി വിതെയിരിക്കും പക്ഷെ ഇപ്പാനുള്ള കണക്ഷൻ ചെലപ്പോ താരതമ്യെനെ വളരെ കമ്മിയയിരിക്കും ക്കെ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാന ഇണ്ടാവൂല്ല ഹെ ജസ്റ്റ് ഹെ ഇമ്മ വിളിക്കുന്ന സമയ ത്തിന് മുഖം കാണിക്കുന്നു ചിരിക്കുണ് ഇപ്പ എന്താ വളത്തണം നല്ല സുഖല്ല അത് ഇത് അല്ലെങ്കിൽ അതും സംസാരി ത്ത്ണ്ടാവൂല അങ്ങനത്തെ ഒരു വിഷയത്തിലേക്കാരം കടന്ന് പോവുണ്ടാവ ഓക്കെ അപ്പൊ അതൊക്കെയാണ് മൊത്തത്തില് പിതാക്കന്മാരെ കുറിച്ച് പറയാനുള്ളത്
ഞാന് എന്താ വച്ച ഇതന്നും അധികം അനുഭവിക്കാത്ത ഒരു വ്യക്തിയാണ് കാരണം ഗൾഫിൽ പോവാത്ത ഇന്റെ വാപ്പ എപ്പോഴും നാട്ടിലുണ്ടായതുണ്ട് എദോണും അനുഭവിക്കത്ത വെക് തിയാണ് ഞാൻ സത്യം പറഞ്ഞാ ഇതൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക അധികം കഴിയത്തില്ല കാരണം വാപ്പമാരൊക്കെ സംസാ പറ്റി സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ കുറെ അധികം സംസാരിക്കണ്ട് ഏതായാലും നമുക്കൊരു പിന്നെ നമുക്കൊരു ദിവസം ഇതിനെപ്പറ്റി സംസാരിക്കല്ലേ ഏഹ് ഓക്കെ എന്നാ ശരി